ഹലോ ഹലോ പറയൂ ങ്ങളെവിടെ നിൽക്കുന്നെ ഒരു മാറി നിൽക്കോ എനിക്ക് മനസ്സിലാവുന്നില്ല?
ആ ആ
ആ ഇപ്പൊ കേക്കണ്ട് ഇപ്പൊ പറയൂ പറയൂ പ്പൊ കേക്ക ങ്ങളെന്തിനാ വിളിച്ചത്
ന
ഏ
കൊറച്ച് സനങ്ങ
ആ ആ അപ്പൊ അവര് വീട് നിർമ്മിക്കാല്ലെ സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിങ്ങാണ് വിളിച്ചത് ല്ലെ
ങ്ങളിപ്പോ എന്തൊക്കെ സാധനങ്ങള് വേടിച്ചാ എല്ലാ സാധനങ്ങളും വാണ പ്പയിൻ്റെ ലിസ് അയിൻ്റെ അ ത് പേരുകൾ എഴുതിയെന്തെലോക്കെണ്ടോ
അ ഞാൻ ൻ്റെ
ഏ
അയിന് തരുമ്പെ ഞാൻ ചെയ്ത
ഒന്ന് വ്യക്തമാക്കി പറയോ
മനസ്സിലാകുന്നില്ല ഒന്ന് വ്യക്തമാക്കി പറയോ
ല്ലെ
കേൾക്കുന്നില്ലാ ആ ഇപ്പോ കേൾക്കുന്നുണ്ട് ആ
ആ പിന്നെയാ ഇച്ചു പലകാര്യണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇങ്ങൾ അപ്പൊ അതന്യോഷി ക്കാൻ വെണ്ടി വിളിച്ചതാണ് ഞാന്
താങ്കൾ എത്ര നിലൻ്റെ വീടാ നോക്കുന്നത് എത്ര വിസ്തീർണമാണ് അതൊക്കെ പറയും മേസേജെല്ലാം നമുക്ക് സാധനം നെറക്കാൻ പ
ഞം ഞമ്മള് ഞാനെ അങ്ങനെല്ല ഞാൻ ഉ ഉദ്ദേശിക്കണെ ഞാനയിന്റെ സാധനങ്ങളെത്രയ വാണ്ടിരാന്ന്ള്ള അതിന്റെ എണ്ണം പറയാൻ മതീല്ലേ നമ്മക്ക് ഏകദേഷോരു ഒര് ഇങ്ങള് കല്ലിനെങ്ങനെ വെല കൊടുക്കണേ
കല്ലിനെ ഒരു ക ഒരു ഒരു കല്ലിന് നമ്മള് എന്താ പത്തുറുപ്യ പതിനഞ്ചുറുപ്യ വെച്ച്ട്ട ഒരു കല്ലീന്
വെട്ട്കല്ലിന്ലെ
അങ്ങനെ വരുമ്പോ ഒരുപ്പോ വീട് ഒരു വീട് പണിയണെങ്കിപ്പോ എന്താ രണ്ട് എന്താ മൂന്നന്ല്ലോടൊക്കെ എന്തായാലും വെണ്ടിവരും നമ്മള എത്ര
അല്ലെ നമുക്ക് നമ്മ കണക്കനുസരിച്ച് നോക്കാ നമുക്ക് മൂന്ന് മൂവായിരം കല്ല് വാണ്ടത്
മൂവായിരം കല്ല്ല്ലേ ആ അങ്ങനെ നോക്കുമ്പോളേ ഒര് ഒരു ലോഡില് നമുക്കെരഞ്ഞൂറെണാക്കിങ്ങാണ്ടങ്ങനെ ആക്ക
ആ അങ്ങനാലും മതി ഇങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളെന്താ ഇവിടെണ്ട സ്ഥിതി ചെയ്യണത് നിങ്ങളെ കട എവിടെ സ്ഥിതി ചെയ്യണെ
ആ ക്ക് അറിയണ സ്ഥലാ ഇങ്ങളെ അടു
ആ എടുത്താ ആ എടുത്താ ആ എഴുത്താ കടല്ലേ പിന്നെ അയിന്ന് ഞമ്മക്ക് ഇങ്ങനെ പ്പോ അയിൻ്റാ വാഹന ചെലവ് വേറെണ്ടാവോ അത്ങ്ങൾ ഇതിനെന്നെ കൊ
അതങ്ങൾ ഇീതിനെന്നെ ഉൾപ്പെടുത്തും വാഹനത്തിന് വേറെ ഞങ്ങൾ പൈസാ എന്താ ഈടാക്കുകയില്ല ങ്ങളത് വേറെ താക്കിക്കൊണ്ട്
ആ പിന്നെ ഞമ്മള് ആ പിന്നെ ഞമ്മള് ആ മൂവായിരം കല്ല് ഒപ്പം വാങ്ങാണ് അപ്പൊ നമ്മള് അതിന് അനുസരിച്ചുള്ള വെല എന്തെങ്കിലും കുറച്ചു തരണം
ആ അത് ഞങ്ങള്ൾ കൊറച്ചു തരും ഞങ്ങള് ഞങ്ങള് സാധനം എത്ര എടുക്കുന്ന് അ അതുകൊണ്ട് ഞങ്ങള് അത്രയും പൈസ പിന്നെ കുറച്ച് തരും പ്രശനൊന്നുമില്ല ഏ നല്ലോ ഫുള്ള് പൈസ എടുക്കും
ആ കല്ല് മാത്രല്ല വേണ്ടത് നമുക്ക് സിമെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാണം
ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഏഹ് അതിലേക് ഇഞ്ഞി ഇപ്പൊ സിമെന്റ് അതായത് പാറപ്പൊടി നമ്മക്ക് പാറപ്പൊടി നമ്മക്ക് വേണ്ടത് എന്താ ഒരു ലോഡോ
ആ ഒരു ലോട് എന്തായാലും വാണ്ടി വരും നമുക്ക് എന്തായാലും മൂവായിരം കല്ല് വാ നങ്ങാടി ത്തേക്കുമാണം പിന്നെ
അതായത് ഒരു ഒരു ഒരു ഒരു വാഹനത്തിന്റെ എന്താ അത് മാത്രം ഒരു വാഹ നമുക്ക് എന്ത പാറപ്പൊടി അറക്ക ഒരു വാഹനം പിന്നെ ഒരു വഹനം കൊളു
ഇത് വലിയ വണ്ടി ചെറിയ വണ്ടിയാണ് കൂട്ടുന്നത് വലിയ വലിയ വണ്ടിയക്കാറല്ലേ വലിയ ആ അപ്പൊ ആ വലിയ വണ്ടി നമുക്ക് ഏകദേശം എത്ര റുപ്യ വരുന്നെ
എന്താ എന്ത് സാധനങ്ങൾ കൊ
ആ വലിയ വണ്ടിക്ക് പറപൊടി എത്ര വരും
ഇപ്പ വലിയ വണ്ടിക്ക് പാറപ്പൊടി ഒരു എട്ട് ഒമ്പത് റുപ്യ
ഒമ്പത് റുപ്പ്യല്ലേ ആ അത് നല്ല കുറവ്ന്നെയാള്ളോ സാധാരണ പുറത്തൊക്കെ പതിമൂന്ന് പതിനഞ്ച് വരെ വെടിച്ചാല്ണ്ട്
ആ അത് നമ്മള് നമ്മള് നമ്മള് കൊറച്ചാ കൊടുക്കണ നമ്മള് അത്രയും എന്താ വല കൊറച് ആണ് കൊടുക്കണ് ഓരോ ബേച്ചണെങ്കിലും വെല കൂടി എല്ലാത്തിനും നമ്മളിപ്പോ കല്ലിനായാലും എന്താ അതുപോലെന്നെ പാറപ്പൊടിക്കായയാലും ഒക്കെ നമ്മള് വില കുറച്ച കൊടുക്കണെ ആദ്യം നമ്മള് കൂടുതലാക്കി ബുദ്ധിമുട്ടിക്കിള്ള
ആഹ് ആ പിന്നെ ഞാന് ഞാൻ എന്തായാലേ ഞാനിപ്പോ ഉറപ്പ് പറയണില്ല ഞാനിപ്പൊ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചിന്നു
ആഹ് ആ നിങ്ങള് അന്വേഷിച്ച മറ്റു സ്ഥല ത്തിൽ അന്വേഷിച്ച് നിങ്ങൾക്കിപ്പോ അവിടെ കുറവാണ് തോന്നണെങ്കിൽ അവിടന്ന് വേടിച്ചോള്ളൂ പ്രശ്നല്ല നമ്മക് നമുക്കൊരു ഇതുണ്ട് എന്ത് നമ്മളെ പോലെ തന്നെ ഏറ്റവും കുറവുണ്ട്
ആ അയനെ ഞാനിപ്പൊ രണ്ട് മൂന്ന് അന്വേഷിച്ചു രണ്ട് മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചു അപ്പൊ നോക്കുമ്പോഴക്കെ നിങ്ങൾതന്നെയ കൊറവില്ലത് അപ്പോ ഞൻ ന്ന അ ഞാന് ഒന്നൂടെ അന്വിച്ട്ട് ഞൻ ഒരു രണ്ട് മന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉറപ്പ് പറയണ്ട് ഞാന്
ആഹ് മതി നിങ്ങള് എല്ലാം അന്വേഷിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉറപ് പറഞ്ഞാ മതി നിങ്ങക്ക് ഇനി വേറെന്തൊ ഒക്കെ ആവശ്യംമുള്ളത്
പിന്നെ ങ്ങള് കല്ല് നിങ്ങള് കല്ല് ഇവിടുന്ന് നിങ്ങക്ക് സ്വന്തായിട്ട് എന്തങ്കിലും സ്ഥലങ്ങളുണ്ടോ വെട്ടിയെടുക്കാൻ എന്തങ്കിലും സ്ഥലങ്ങൾ ഉണ്ടോ അതോ നിങ്ങൾ വേറെന്നെ ഇറക്കണോ
അത് ഞങ്ങൾക്ക് സ്വന്തായി ഒരു സ്ഥലംണ്ട് ഞങ്ങക്ക് സ്വന്തായിട്ട് അതിനുള്ള സ്ഥലങ്ങളൊക് ക്കണ്ട് അവിടുന്ന് അതുകൊണ്ടാണ് ഇപ്പോ അത്തിരേം വില കുറഞ്ഞു ഞങ്ങൾ തര്ണതേ നമ്മൾ വേറെ ഒന്ന് ഇറക്കുമ്പോ ഞങ്ങുടെ സാധനംവേടിക്കല്ലേ ഞങ്ങൾ ഇപ്പോൾ ഒരു അഞ്ചു ഉർപ്യക്ക് വേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇപ്പം നിങ്ങക്ക് ഒരു പത്ത് ഉർപ്യക്കെ വിൽക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ സ്ഥലത്തു തന്നെ ഞങ്ങളന്നെ ഇതാക്കണോണ്ട് ഇങ്ങൾക്ക് പൈസ കുറച്ചു തരാ
പിന്നെ അതല്ല ഇപ്പൊ നിങ്ങള് വെട്ടലിന വെട്ടല്ലാത്ത വേറെ എന്തൊക്കെ കല്ലാണ് നിങ്ങളുടെ എടുത്തില്ലേ ഇപ്പൊ ന സാധാരണ ഇപ്പൊ മണ്ണോണ്ടൊക്കെ കല്ല് ഇണ്ടാക്കണില്ലേ ഇപ്പൊ ഇപ്പൊ മറ്റേ
ക്കെ കല്ല് കല്ല് പൊട്ടിച്ച് നമ്മള് എന്താ പടുക്ക ഏത് തറ ഉണ്ടാക്കാൻ വണ്ടിയാണ്ടൊക്കെ അതിനൊക്കെ കല്ല് ഇണ്ടാക്കിണ്ടെ
പാറക്കല് അല്ല നമ്മക്ക് ഇപ്പ നിങ്ങൾക്കറിയില്ലേ ഇപ്പൊ ഞമ്മുക്ക് ഈ ഇതിന്റെ ഇതില്ലേ മാ അവശിഷ്ടങ്ങള് ബാക്കിയുള്ള ഭാഗങ്ങള് നമ്മളീ പാറ മറ്റേ വെട്ടുകാർ അച്ചിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അത് അല്ല അത് വെച്ച്കാണ്ടയ്. അതല്ലെ അത് വെച്ചുകാണ്ട് ഇപ്പോ കല്യാള് ഇണ്ടാക്ണ്ല്ലേ ഇപ്പൊ നമ്മള് വെട്ടലിന്റെ മാതിരി തന്നെ വേറെയും മണ്ണോണ്ട്ള്ള കല്ല്
ആ ഇണ്ട് ഇണ്ട് ഇണ്ട് നമ്മള് എന്താ പാറപ്പൊടി കൊണ്ട് നമ്മള് കല്ല് ഇണ്ടാക്ക്ണ്ട്. മിക്സ് ചെയ്ത് ഒരു മറ്റു കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത്ങ്ങാണ്ട് അതായത് കൂട്ടിക്കലർത്തി കാ ണ്ട് നമ്മളെന്ത് ചെയ്യുന്നു ആ അങ്ങനത്തെ ഇണ്ട് അതൂണ്ട് അതിന് കൊറച്ച് അതിന് കൊറച്ച് പൈസ കൂടും കുറച്ചു വെല കൂടിയ സാധനാണ് ഇതിലെന്നെ ഏ ആ കാരണം ഇത് എന്താ കുറച്ചുപാടും ഉറപ്പുണ്ടാവും. ഏ കുറച്ച് ഒകെ കൊറച്ച് നല്ല സാധനാണ്.
ഞമക്ക് ഒരു തട്ട് പെരെ ഇണ്ടാക്ക്ണന്ത് അപ്പൊ നമുക്ക് അയിന് അത്ര വലിയ ബലത്തിന്റെ ആവശ്യ
അത്ങ്ങളെ വിശ്തി ഇങ്ങളെ വീടിന്റെ വിസ്തീ വിസ്തീരണം എത്രയാണ് എത്രയാണ്? അയിനനുസരിച്ച് നമുക്ക് സാ
വിസ്തീർണം ആയിര ത്തഞ്ഞൂറാണ്ണ് വരുന്നത്. പക്ഷെ വിസ്തീർണം നമ്മൾ ഒരു ത ഒരു തട്ടേ ഇണ്ടാക്ക് ണൊ ള്ളു രണ്ടു തട്ട് ഇണ്ടാക്ക്ണില്ല.
അപ്പൊ ഐക്ക് നോകാണെങ്കില് ഒരു മൂന്നോ നാലോ ലോഡ് മാത്രം മതി.
അല്ല ഞാൻ വേ അതല്ല പറഞ്ഞത് കല്ല് ഇതാക്കുന്നത് കല്ല് നമുക്ക് ഇതിന് വില കുറഞ്ഞ കല്ണ്ടോയ്ച്ച വെട്ടല്ല്
ആ അങ്ങനെ ആ ഇപ്പൊ വേറൊന്ന്ണ്ട് എന്താ ഇപ്പൊ പുതിയതായിറ്റ നമ്മള് കടിമണ്ണോണ്ട് ണ്ടാക് ക്ക്ണ്ട്. അങ്ങനതെ അതിപ്പോ പുതിയത് ഇറക്കണതാണ്.
ആഹ് അതമക്ക് ഇപ്പോ നിങ്ങള് പറഞ്ഞിലെ വെട്ടലിന് പതിനഞ്ചു റുപ്പിയണ് പറഞ്ഞിലേ അപ്പോ അതിനേക്കാട്ടിലും കുറഞ്ഞ് കി ട്ടോ ഞാൻ ചോ
ആഹ് കുറഞ്ഞു കിട്ടും ആ കളിമണ്ണില്ലേ കളിമണ്ണ് പറയ്ണ സാധനം പുതിയ ഇപ്പ ഇണ്ടാക്ക ണയാണ്. ആ അത് കിട്ടും.
അയിന് എത്ര എങ്ങനെ
അതിന് നമുക്ക് ഒരു പത്ത്റുപ്യ അതിന് കൊറയാൻ പറ്റൂല പ ത്തുറുപിയക്കൊക്കെകിട്ടും ഒരു കല്ല് വേണേ ഏട്ട്റു റുപ്യക്കാക്കി തരാ ആ എട്ടുറുപ്യ വരെ വാണേ കൊറക്കാ ഉം കാരണം അതും ഈ വെട്ടുകല്ലും ആ കല്ലും വല്ലാ വ്യത്യാസൊന്നുല്ലേ അത്ഒക്കെ ഒരേ മാതി രി തന്നെയാണ്. വല്ലാതെ മാറ്റൊന്നില്ല എന്നാലും കൊറച്ച് ഒറപ്പ് കൂടിയത്. എന്താ വെട്ട്കലാണ് മാത്ര ഉള്ളൂ ഏ
ചെറിയ ഭാരേ അയ്മക്ക് ചെല്ലൊള്ളു ആകെ ഒരു തട്ടേ ഇണ്ടാക്ണൊള്ളല്ലോ രണ്ട് തട്ടും മൂന്ന് തട്ടും ഒക്കെ ഇണ്ടാക്കാണെങ്കിലേ വെട്ടലിന്റെ ആവശ്യണ്ടാവൊള്ളു.
അങ്ങനെ എന്തന്നാലും എന്നാലും അത്ര വല്യ ഒരു വ്യത്യാസം നേടി വരുന്നില്ല. ഇത് നല്ല നല്ലൊരു ഉയർന്ന സാധനം തന്നെയാണ് ആ എട്ട് ഉറുപ്പേരെ കൊറച്ചു തരും അയിനൊന്നൊരു പ്രശ്നോല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങക്ക് എന്താഈ വെട്ടല് നമ്മൾ ഇബടുന് സാധനം തന്ന് കഴിഞ്ഞാല് അതിന്റെ ഷേ്പ് ഒന്നും വല്ലാണ്ടാവൂല്ല. അതൊക്കെ ഷേപ് ആക്കി നമ്മള് തെരും ഞമ്മള് ഒക്കെ അത് ചൊരണ്ടി സൈഡ് ഒക്കെ ഒരേ ഒക്കെ ക്ലിയർ ഒക്കെ നല്ല രീതിലേ തരൊള്ളു. പൊട്ടി പോ പൊളിഞ്ഞൊന്നും ഇണ്ടാവൂല്ലാ. അതിന് നിങ്ങള് ആള് വേറെ വെക്കൊന്നും വാണ്ട.
ആഹ് പൊട്ടിപൊളിഞ്ഞ കലല്ലാന്നിണ്ടെങ്കി സിമന്റെ ഒകെ കുറെ ചെലവാകും അപ്പൊ
നമ്മള് പിന്നെ അത് ഷേപ് ആക്കാ അത് റെഡി ആക്ക ക്കാനൊക്കെ എന്ത് അത് നമ്മള് തയ്യാ നല്ല രീതിയിൽ തയ്യാറാക്കാന് എന്തു വേണം? ഒരാളെ വെക്കണം.
ആ പിന്നെ ഞമ്മക്ക് അത് മാത്രല്ല നമുക്ക് തറക്കില്ല കല്ലുംമാണം തറക്കില്ലത് ഇണ്ടാക്കുന്ന് ഇങ്ങൾ നാർത്തെ പറഞ്ഞിനല്ലോ.
ആ അതിന് ഇങ്ങൾ നിങ്ങ നിങ്ങൾ ആയിരത്തഞ്ഞൂറ്ല്ലേ പറെഞ്ഞ വിസ്തീർണ ലേ പറ അപൈക്ക് നമ്മള് എന്താ ഒരു നാലോ അഞ്ചോ ലോഡ് മതിയാവും.
നാലോ അഞ്ചോ ലോഡൊകെ വാണോ? അവര് മൂന്നിലോട് പറക്കാം മൂന്നിലോട്ട് പറക്കീട്ട് വേണെങ്കിൽ പിന്ന ഇറക്കാ
ആ പിന്നാറക്കാം മൂന്ന് ലോഡ് ഇപ്പ ആണെങ്കിൽ ഇപ്പറക്കാംമുക്ക്
ആ ആ അപ്പൊ ഇന്നത്തേ ഞമ്മക്ക് ഞാൻ പറയണ രണ്ടീസം കൊണ്ട് പറയാനണ്ട് പറഞ്ഞ നമക്ക് പെട്ടെന്ന് വേണ്ടി വരും രണ്ട മൂന്നീസം കൊണ്ട് വാണ്ടി വരും
ആ അങ്ങൾ പറഞൊ ഇവിടെ ഒക്കെറ ഒക്കെ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ എല്ലാ സമയവും വിടെ സാജ മുക്കു ലഭ്യമാണ് ഞങ്ങ അതിന് വായിക്കേണ്ട ആവശ്യം ഒന്നുല്ല ആ അനെ ഇത്പ്പൊ ഒക്കെ റെഡി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കപ്പ ഇനി എന്താ ഞാൻ നേരത്തെ പറഞ്ഞമാതിരി പാറപ്പൊടി കൊണ്ടുള്ളതായാലും കള്ളിമണ്ണ് കൊണ്ട് ഉണ്ടതായാലും ഇനിയിപ്പോ നക്ക് വെട്ടല്ല് വണെങ്കിലും അതൊന്നും പ്രശ്നമല്ല
ആ ആ പിന്നെ ങ്ങള് കീലയില്ലെ പണി ഇതിന്റെ പണിക്കാരെ കിട്ടുവോ പേരെ പണിട്ക്കണ ആൾക്കാരുണ്ടാവോ
ആ മ്മളേ മൊത്തം കോൺട്രാക്ട് ഇങ്ങ തരണം അപ്പ നിങ്ങളത് മൊത്തം നോക്കിയാ മതി എല്ലാതും എല്ലാ പണിയും ഇങ്ങളെ നി ആക്കണം അപ്പൊ ഇങ്ങളയിന്റെ മൊത്തത്തില്ള്ള നോക്കിട്ട് ആ എല്ലാ പണിക്കാരും ഇങ്ങന്നെ എല്ലാ പണിക്കാരും ഇങ്ങളന്നെ നി
ആ ആക്കെ ഞങ്ങള ആ പണിക്കാരൊക്കെ ഞങ്ങളന്നെ തയ്യാറാക്കി തരും
നങ്ങൽളക്കാണ്ടല്ലേ ആഹ് ഇപ്പോ നമുക്ക് എന്തായാലും ഞാനെ പയ പെട്ടെന്ന് തന്നെ അറിയിക്കണ്ട് രണ്ടൊറപ്പിച്ച രൂപത്തിൽ തന്നെയാണ് അത് ഞാൻ വേറെ പ്പോക്കെ നല്ല വെലയും പറയുണെല്ലാരും പ്പ ഇതാ കൊറച്ചൊ കുറഞ്ഞു കിട്ടണത് ഞാനേ ഓക്കെ നിങ്ങള് ഞാന് രണ്ടു ദിവസം കൊണ്ട് ഉറപ്പ് തരാ അമ്മളൊന്ന് അതിന് ശേഷം പെട്ടന്നാക്കാൻ വേണം ആ ഓക്കെ ശരി ഞ ഞ ഒ